ഹലോ ആഹ എന്താ വാർത്താനൊക്കെ
എന്താണ് അവിടെ അവിടെക്കെ വിശേഷം
എന്ത് നല്ലത് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു കല്യാണമുണ്ട് ഇന്നല്ല നാളെ
ആഹ കല്യാണത്തിന്റെ പരിപാടി അപ്പോഭയങ്കര ആഘോഷയിരിക്കുല്ലോ
മ് മ് കല്യാണ വീട്ട്ലാണ് പ്പോ
അത് ശരി. മെ മൈലാഞ്ചിക്കെട്ടോ?
ഇല്ലേ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെനി രാത്രി നോക്കാ.
ആഹ് ശരി അല്ല നമ്മക്ക് കല്യാണം എന്ന് റിമ്പോ മെയിലാഞ്ചി പക്ഷെ ഇപ്പം പെൺകുട്ട്യക്കാണ് ട്ടൊ തോ കൊറേ ള്ള നമ്മളെ കല്യാണത്തിനേക്കാളും കൂടുതല്.
കൊറേ പരിപാടികളല്ലേ?
ആഹ് ബ്രറൈറ്റ് ബി
നമ്മൾതേൻ എന്തേനി തലേന്ന് കല്യാണ തലേന്ന് കല്യാണം അഹന്നെ മ് അല്ലാതൊന്നുംല്ലേനല്ലോ ഇപ്പോ നല്ല ആഘോഷായിട്ടന്നെ കഴി ക്ക്ണതും എല്ലാതും.
ല്ല പണക്കാരായാലും
ആഹ് പൈസ ഇല്ലാത്തവരായാലൊക്കെ അങ്ങനെ തന്നെണ്.
അങ്ങനെ തന്നെയാണ് ക്ഷെ നല്ല രസാണ് ട്ടോ ആ ഫോട്ടോസ് കാണാനും
ആഹ് എന്നക്കൊക്കെ ഒരു ഓർമ്മല്ലേ നല്ല രസാണ് ഞമ്മൾതൊന്നും ഓർമേനല്ല ഇൻക്കന്നെ ഓർമല്ല
ഓർമയില്ല ആയാലും ഓരോന്ന്ല് എന്താ പ
എങ്ങനെ?
യാ ഇമ്മച്ചിണ്ടല്ലോ ട്ടോ കരി എഴുതി ആഹ് ഇപ്പൊ ർഞ്ഞാല് ആഹ് ബ്രൈഡൽ മേക്കപ്പ് ഒ ഏറ്റവും ചുരുങ്ങിയത ആഹ് മ് ഹലോ? പ്പ ഒരു ബ്രൈഡൽ മേക്കപ്പ്ന്നൊക്കെ പറയുമ്പളേ ആഹ് ആഹ് ആറായിരം അ ഹാ അത്രേ ഏറ്റവും കൊർഞ്ഞത.
കൊർഞ്ഞത് ആഹ് അതെന്നെ.
എന്താ ക്ഷെ അത് രസാണ് ട്ടോ കാശൻ ചെൽപ്പോ ചെലത് കണ്ടാല് പേടിയാവും.
ഓവറായിട്ട് ചെയ്തെക്ക്ണതുണ്ട്
ഓരോരുത്തർ സ്കിൻ ടോണിന് മേചായിട്ട്ള്ള അങ്ങൻത്തെ പ്രോഡക്റ്റ് ആയിരിക്കൂല്ല യൂസയ്തത്. തക്കരോ പ്രശ് പക്ഷെ ഡ്രസ്സിങ്ങാലും ഇപ്പൊ ഡ്രസ്സ് ആരും ഞമ്മളൊക്കയന്ന് ഡ്രസ്സ് എട്ക്കും. പക്ഷെ ഇപ്പൊ ഡ്രസ്സ് വാട റെൻ്റ്നാണല്ലോ?
എല്ലാരും വാടകയ്ക്കെട്ക്കാണ്.
ആഹ് അതന്നെ
അതാവുമ്പം എന്താച്ചാല് അന്നത്തെ ദിവസം അടുത്തെളുങ്ങ നല്ല ഉഷാറായിടാ പക്ഷെ പിന്നെ ഒരു ഓർമ്മന്നല്ല നെലക്ക് എട്ത്ത കാഞ്ചുല പക്ഷെ അത് വെറുതെണ് ട്ടോ ഇന്റതൊക്കെ അഒടെ തുരുമ്പ് ട്ച്ച് പോയിക്ക്ണ്. ക്കാന അയിമത്താ എന്താ കല്ലും തൊക്കെ ഇങ്ങട്ട്
പോയോ?
ട് ഒരു പകാരം പിന്നെ ഇല്ലാണും ന്നാലും അടെ അങ്ങനെ ഒരു മൂലക്കൽ എടുതെക്കാ.
ആഹ് ക്ഷെ ന്നാലും അതൊരു ഓർമേണ്. ഇപ്പക്കെ കണ്ടില്ലേ മറ്റേ മരസാരി മക്കൾ റീ ക്രിയേറ്റെയ്ത് അത് ആഹ് ഉഷാറാക്കി.
കേണെങ്കിയേ നടക്കും
ആഹ് സാരിയൊക്കെ ആണെങ്കി പറ്റും. ക്ഷെ അന്നൊന്നും ഞമ്മക്ക് ആഹ് ആഹ് അയ്നുള്ളൊരു ബോധം ഉണ്ടായില്ല സാരിക്കെ ട്ത്താ മതിയായിരുന്നു.
പക്ഷെ അന്ന് ചോളി എർങ്ങി ഉടനെ
ആഹ് പക്ഷെ ആഹ് ചോളി ഒരു മോ ഒരു തും ഇല്ലാതെ ആയി പോയി അങ്ങനെ മോഡൽസ്ങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ
ആഹ് ഇന്റതൊക്കെ മറ്റേ പഞ്ചാബിത്ത്യ്ക്ക് പഞ്ചാബിയേൾത് പറയല്ലോ വെല്യ കല്ലായണ്ട് അന്ന് നല്ല രസേനു അന്ന് നല്ല മോഡലേയ്നി പക്ഷെ ഇപ്പ കണ്ടാങ്ങനെ ആലോയിചും ഇതൊക്കെയാണല്ലോ അന്ന് ഇ ത്തത്ന്ന് ഉം
ഞാൻ എന്തോ വെട്ടിക്കൂട്ടി എന്തോ തയ്ച്ണ്ന്നാ ഇൻ തോ ഇന്റെതോന്ന്ണ്
ഏയ് ഇന്റെതൊന്നും ചെയ്തില്ല
ട്ടി കൂട്ടി എന്തോ അത് ഞാൻ ഒരു ഇപ്പൊ ഒരു വെഡിങ് അണിവേഴ്സറിക്ക് ആസ്ബന്റിന് സർ പൈസ കൊടുക്കാ വിചാര്ച്ചിട്ട്
ആഹ്
അങ്ങനെ എന്തോ വെട്ടി കൂട്ടീന്നാ തോന്നേണെ പഷേ എൻക്കോന്ന്ണ് സർപ്രൈസും കൊടുത്തില്ലന്നാ തോന്നണേ
അയ് ശെരി
എങ്ങനെയാണ് എന്താണ് ഗ്രൂമിന്റെ പരിപാടിയാണ് ബ്രൈഡിന്റെ എ ഏഹ് ആരാണ് ഗ്രു ഗ്രൂമേയിരികുല്ലേ? ആഹ് അപ്പൊ പിന്നെ പരിപാടികളൊക്കെ എങ്ങനെയാ രാത്രി എന്താ പരിപാടിണ്ടോ?
ഇല്ല അങ്ങനെ സാധാ രാത്രികത്തെ പരിപാടി അല്ലാതൊന്നുല്ല. വേറെ വെല്യ രീതിയിലൊന്നും പരിപാടികളില്ല.
ടേ ന്നർയുമ്പോ ഒരു വൈബന്യാണ് ല്ലെ കല്യാണത്തി
ആഹ് അതാണ് കല്യാണത്തിന് അന്നത്ര ഒര് അതിലേറെ രസം തലേന്നാണ്.
അത് പിന്നെ കല്യാണം പർഞ ഫുഡ് കയിച്ചു പുതുക്കം പോയി കഴിഞ്ഞു പക്ഷെ പോ കൊറേ ഒരു കൊർച്ച അധിക സ്പെന്റുള്ള അങ്ങനെ അ അത്രിമം ഒരു സമയം നമുക് ഒരു ഇഷ്
ആഹ് ആഹ് ആഹ് അതെ ഞാൻപ്പ ഇവിടെ വന്നപ്പോ എന്റെ കൂടെ പത്ത്ന്നൊക്കെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനേ കണ്ടു
ഓഹ്
ഓന്ണ്ട് വടെ ആ റൂമ് ഡെക്കറേറ്റെയ്യാന്. ഓനാണ് പിന്നെ ഓ ഡെക്കറേറ്റെയ്യാന് അതുപോലെ ഇവ്ട്ത്തെ പോക്കറ്റ്ന് ആളെ ഏട്ടന്റെ കൂടെ വണ്ടി കച്ചോടക്കെ ആയിട്ട് കടക്കെ ഇട്ടിട്ട് അങ്ങനെ ഓല് ഒരുമിച്ചാണ് പണിട്ക്ണത് ഓനിം കണ്ടു സംസാരിച്ചു അങ്ങനെ
കൊറേ കാലത്തിനേഷം കാണുമ്പം അതൊക്കെ രസാണല്ലോ ലേ അഹ് അതെ അതെ
ഉം
പിന്നെ എന്നിട്ട് എന്താണ് ഇനിയിപ്പം ഏഹ് എല്ലാരും ഉണ്ടാവുമ്പോ നല്ല രസല്ലേ കൊറെ കല്യാണൊക്കെ ആവുമ്പള ഒന്ന് കൂട
അതാണ് എല്ലാരെയും ഒന്ന് കാണാ.
കാണാ അതനെ എല്ലാരും ഇണ്ടാവുമ്പോ അതൊരു വേറെ രസം ന്നെയാണ്.
അതന്നെ
ആഹ് എന്താന്നിട്ട് ഫുഡ് എന്താണ് രാത്രി?
നെയ്ച്ചോറും ചിക്കൻ കറിയാരുക്കും.
ആഹ് ശരി നാളെ നാളെയൊ നാള നിക്കാഹ് കഴിഞ്ഞതാരിക്കൂല്ല?
ആഹ് ആഹ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പ രണ്ട് വർഷായി
ഓഹ് അത് ശരി. ആന്തേ ഇപ്പ അത്രെന്ന അങ്ങനെ പഠിക്കണ്ടാന്നൊ
ഡിഗ്രി കയ്യട്ടെന്ന്ല്ല രീതിയില് ആഹ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആയി. പിന്ന ഓഒന്നും ചെയ്തു അങ്ങനെ ആ ഒരുതില് നീണ്ടുപോയതാ
ആഹ് പിന്നെപ്പൊക്കെ കുട്ടികക്ക് അങ്ങനെ സാവധാനം കല്യാണം മതിയൊന്നു ഇപ്പൊ പ പതിനെട്ടാത്തിൽ ആ ഒരു സമയത്തൊന്നും അങ്ങനെ കല്യാണം കഴിക്കണ കുട്ടികൾ വള
ഏഹ് അത് ചെറിയ കുട്ടികളല്ലേപ്പം പതിനെട്ടാറഞ്ഞ കുഞ്ഞു കുട്ടികളാണ് നമ്മളായന്നേനെ വല്യ ആൾക്കാര് എന്താ പറഞ്ഞേ ദ് ആഹ് ചെല നേരത്തെ എന്റെ പറയണ കേക്കണില്ല
ആഹ് എനിക്കു അതന്നെ പ്രശ്നം
കേൾക്കുന്നില്ലെ ഞാപറയണെ
ചില സമയത്തു ഒരു മു ഒരു അങ്ങനെ
ആഹ് അതന്നെനാണ് എന്റേം പ്രശ്നം
ഇപ്പം കൊയ്പ്പില്ല
മ് ഉം
തലേന്നായോണ്ടെര്ക്കും ഭയങ്കര സൗണ്ട് ഒക്കെണ്ടല്ലേ
സൗണ്ടുണ്ടോ ഞാന് സൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിരുന്നത്
അല്ല കൊയ്പ്പില്ല സൗണ്ടിണ്ട്
ആഹ് അയ്ശരി ഇങ്ങകൊയ്പ്പില്ല അറിയണ്ടല്ലോ ഇണ്ടങ്കി ഇണ്ട്ന്ന് പറഞ്ഞോ
ഇണ്ടേ ആദ്യം പെട്ടെന്നൊരു സൗണ്ടില്ലാത്ത സമയത്തൊക്ക
ആഹ് ഞാനിപ്പ റൂമ്കേറിട്ട്ണ്ട് ഇപ്പ സൗണ്ടിണ്ടോ
പീക്കൂ പീക്കു പറയണ്ട്
ഇപ്പളു
ആഹ് ഇല്ല ഇപ്പൊ സൗണ്ടില്ല
ഉം അതവടെ അടീലെ ഓരോ പണികളൊക്കെ നടക്കുവല്ലേ അയിന്റെക്കൊറ സൗണ്ടാരിക്കും
കല്യാണവീട്ടിലന്നെയാണോ
ആഹ് അതെ കല്യാണ വീട്ടിലന്നെയാണ്
ഓഹ് നേരത്തെ സൗണ്ട് ഇപ്പളു
ഞാൻ മേലെ കേറിരുന്നതാ
അയ്ശരി പിന്നെ അങ്ങനൊക്കെയ ഇനി മെയിലാഞ്ചിടാന് ആരാ അവിടെ ഇട് ഈയ് മെയ്ലാഞ്ചിടോ
ഞാനിടും ഞാൻനന്നായിട്ട് ഇടുക്കെ ചെയ്യും ആഹ് നോ ക്കട്ടെ എന്നിപ്പൊ ഞാനന്നെ ഇട്ട് കൊടുക്കണ്ടിരും എല്ലാർക്കും
ചിര് എനക്കിടാൻ അറിയില്ലേനു
ഞാനിടു എനിക്കറിയാഞ്ഞിട്ടാണ് ഞാൻ എന്ന് തൊടങ്ങിയണ് ഇടല് ഇവിടുത്തെ മോള കല്യാണത്തിന് ഞാനല്ലെ മൈലാഞ്ചി ഇട്ടൊടുത്തെ ഇന്റെ ഇന്റെ കൂടെ പഠിച്ച സത്യം ചിരുക്കാനല്ല ഓരോട് ചോയിച്ചോക്ക് കാരം വേറെ ആരുല്ലേനി ഇട്ടൊടുക്കാനേ അപ്പൊ ഞാനെന്റെ കലാവിരുദ് അവിടെടുത്തു
അയ്ശരി ക്ഷെ അന്റെ അന്റെ ടോൺ കേക്കുമ്പളെ ഈയിപ്പൊ പറഞ്ഞില്ലേ എല്ലാർക്കും ഞാനന്നെ ഇട്ടൊടു അത് കേട്ടപ്പോ ഒരു തമാശ അപ്പൊ ഇവിടെത് എന്താണ് ഓള അവളന്നെ എന്താപ്പ അങ്ങനെ ആക്കിയാണോ അങ്ങനത്തെ സം തരമുറ എനിക്ക് തോന്നി അങ്ങനെ ചോദിച്ചതാ
ഞാനീ മക്കൾക്ക് കെട്ടെടുക്കും അതുപോലെ ഞാൻ ഇതുണ്ടല്ലോ ഫെസ്റ്റ് മൈലാഞ്ചി ഫെസ്റ്റ് ഒക്കെ ആയിട്ട് നടത്തല്ലേ അതിനൊക്കെ കൂടാറുണ്ട് ഫസ്റ്റ് ഒക്കെ കിട്ടലുണ്ട്
കട്ട ആവ്ണ്ട്
അഹ് യടക്ക് കേക്ക്ണ്ല്ല ഇജ്ജ് ചിറിച്ചല്ലേ കളിയാക്കല്ലേ ഞാൻ സത്യം പറയാണേ
എന്നായി എന്നായി ഫെസ്റ്റ് ഫെസ്റ്റിന് കൂഠിന്യ
അയി ഞാനിപ്പ എല്ലാം അന്നോട് പറയണെന്നുണ്ടോ ഞാൻ കൂടീന എന്നാ പറയാൻ വിട്ടതായിരിക്കും ഒരു പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടീട്ടുണ്ട് ഒരു പ്രാവശ്യത്തിനെ കൂടിയിട്ടുള്ളരുണ്ട് അടുത്ത പ്രാവശ്യം ഇനി ഫസ്റ്റ് കിട്ടിയാൽ അതിന് ഗിഫ്റ്റ് വാങ്ങണെ അവിടെ വരെ പോവണം അപ്പ അയിനാവൂലാര്തി അല്ല ഒറ്റക്കല്ലേ ഒരു അഞ്ചും ആറും ആൾക്കാരൊക്കെ ഉണ്ടായിനി കൂടെ അയല് കൂട്ടത്തിനൊന്നു അല്ല
ന്ന ഇൻക്ക് ഓർമ്മയില്ല ട്ടോ
അത് ഓർമയില്ലായിട്ടായിരിക്കും ഇപ്പ ഈ പ്രഗ്നന്റും കൂടി ആയനെശം അനക്ക്വാണെങ്കിലെ
ഉം
ഓർമ്മ ശക്തി എങ്ങാനും പോയാവൊ
ഓഹ് ആയിക്കോട്ടെ എന്റെ ഓർമ്മ ശക്തി എന്തായിത് കല്യാണത്തിന്റെ വൈബോക്കേ എന്താണ് രാത്രി എന്തേ ഡ്രസ്സ്കോഡ് എന്തങ്കിലൊക്കെ ഉണ്ടോ
അഹ് ഓര് കോടൂല്ല ചൂടാണ് സഹിച്ചാൻ കഴിയാത്ത
ആഹ് ഇല്ല ഡ്രസ്സന്നെ ഇടാൻ കഴിയണം
ആഹ് എന്താ ചൂട്ന്നറിയൊ അത്ക്ക്പ്പൊ ഞാനിന്ന് രാത്രിയ കറുപ്പ് ഡ്രെസ്സും കൂടിയ ഇട്ടത് നല്ല ചൂട് ഡോറ് ക്ലോസ് ചെയ്യ്
എന്താ തൻ കല്യാണത്തിനും ഡ്രസ്സ് കോഡ് എന്തേങ്കിലും ഉണ്ടോ ഇല്ല ഇണ്ടാവുല ലേ
ല്ലാ അവന്മാർ ഇഷ് ഷ്ടല്ലത് ഇട ഏകദേശം ഒരു പച്ചമല് എത്തിക്ക്ണ് പക്ഷെ പലതും പല പച്ചയാണ്
ഓ അത് ശരി ബ്രൈഡ്നോ
ബ്രയ്ടിൻ റെൻ്റിൻ ഇട്ത്തക്ക ഞാൻ ചോദിച്ചിട്ടില്ല ഏതാണുള്ളത്
ഉം
നമ്മള് ഇവിടെ അല്ലേഅതന്നെഷി സ്കൂൾ ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യോ
ഫുള്ള് കല്യാണവൈബ് ആവുമ്പോ നല്ല രസാണ് കൊറെ ആയി ഒരു കല്യാണത്തിൽ കൂടിട്ട്
ആഹ് ആഹ് എമി എമി
ഈരസം
ഒരു മിനിറ്റ്